ഹലോ ആ കേ ആ കേക്കുന്നുണ്ട്
എന്താ രാവിലെ പരിപാടി
രാവിലെ കറി കി എന്താ മുരിങ്ങട എല നന്നാക്ക
ആണല്ലേ എഴ്ന്നേറ്റ് വന്നേ ഒള്ളോ വീട്ടിലായൊണ്ട്
അല്ല ഇന്ന് നേരത്തണീറ്റു
കിടന്നുറങ്ങാനുള്ളേ
ആ അല്ല ഇന്ന് നേ എന്താണ് ആ കുട്ടി എണീക്ക എണീക്കാ പറയും രാവിലെ എണീറ്റ് ഴിഞ്ഞാല് അപ്പൊ പിന്നെ ആ പ്പ ഞാ അങ്ങട്ട് എണീറ്റ് വന്നു ചായക്ക കുടിച്ചു അപ്പ ഇങ്ങനെ ഇരിക്കാരുന്നു ക്ലാസ് ഒരു ഒരു ക്ലാസ് കഴിഞ്ഞു ഓൺലൈനായിട്ട് റ്റ്യുശൻ എടുക്ക്ണ്ടേ
ആ ആ ഹ
അപ്പൊര് ക്ലസ് കഴി ഞ് അഹ് കഴിഞ്ഞപ്പോ അമ്മ പർഞ്ഞി മുര്ങ്ടെല നന്നാക്കി ചോയ്ച്ചെപ്
കാപ്പിയൊക്കെ കുടിച്ചോ രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്
ചപ്പാത്തിയും ചിക്കനായിർന്നു അവിടെ ഇന്നലെ ചിക്കൻ വാങ്ങിണ്ടാർന്നാ അതി എ ബാലൻസ് ണ്ടായിർന്നു അപ്പ അങ്ങനെ രാവിൽത്തേക്ക് എടുക്കയിഞ് അവിടെ എന്താ
ഇവിടെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുല്ല പിന്നെ മാ ഗിയിരുന്ന് അതങ്ങ്
ആഹ് അതെ എടാ രാവിലെ തന്നെ മാഗ് കഴിക്കുന്നത് വല്യര് ന
ആണാണ് ഞാന് എനിക്ക് ഇന്നലെ ഇച്ചിരി സമയില്ലാ എന്നാ ഈ മോൻ സ്കൂളി പോന്നയിന് കുറച്ച് പർച്ചേസിങ്ങ് ഒക്കെണ്ടായിരുന്നു അപ്പം അരി ഉഴുന്നൊ ഒക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പം പു ട്ടൊന്നും ആർക്കും അങ്ങോട്ട് എറങ്ങ
ത്തില്ല പുട്ട് അവടെ അതെ പുട്ട് കഴിക്കുമ്പോ
ആ നെഞ്ചുരുകും ആ നെഞ്ചുരുകും അത് അരിയുടെ പുട്ടാ ഗോതമ്പ് വലിയ പ്രശ്നില്ല ന്ന് തോന്നുന്നുട്ടോ ആ ഇവിടെയുണ്ട് അങ്ങനെ പ്രശ്നക്കാര്
ആ അവിടെ രണ്ട് അമ്മയും അതുപോലെ ഏട്ടന്മാരൊ അങ്ങനെ
ആണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെ കുറ്റം അല്ലല്ലോ നമ്മുക്കത് ആണ് ല്ലേ ആ നമ്മുക്കതില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല അവർക്ക് ക്കറിയാം ബുദ്ധിമുട്ട് ട്ട് അങ്ങനെ പിന്നെ ഞാനിന്നലെ പോയപ്പോ മേടിച്ചതാ കൊ കുറേ നാളായി മേടിച്ചിട്ട് ആ അപ്പൊ ഇന്ന അതങ്ങ് വെ രാവിലെ അത് പോര പിന്നെ വെജിറ്റബിളൊക്കെ ഇട്ട് ഞാൻ മസാല അധികം ചേർത്തില്ല
ആ ആ അതെ കുട്ട്യാള്ള്ള വീടൊക്കെ അങ്ങനെ എന്നും ചെലപ്പോ നൂഡിൽസ് തും മാഗിക്കെ ആവും നമ്മുടെ എന്താ മ് ഇപ്പ അടുത്ത് ഞാൻ അങ്ങനെ വരുമ്പൊ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വര്ന്ന്ണ്ടാർന്നെ വരുമ്പണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ ഈ കുപ്പിയുടെ വല്യൊരു പാക്കറ്റ് ഫ്രണ്ടിൽ അതും പിടിച്ചിട്ട് റ്റ് കെട്ടി പിടിച്ചിട്ടാണ് ഇരിക്കണത് കാരണം അത്രയും ജീവനാവുന്ന കാരണാവും അവ സൂപ്പർ മാർക്കറ്റ്ന്ന് വരിയാ തോന്ന്ണെ കൊറേ ആ കയ്യിലും കൊറെ സാധനങ്ങളൊക്കെണ്ട് അപ്പൊ കുട്ടി ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്ക അല്ല
അങ്ങാണവന്റെ കയ്ൽന്ന് പോയാലോ ഹ് ഹ് ആ വണ്ടി പോകല്ലേ എങ്ങനെങ്ങണവന്റെ കയ്യ്ന്ന് പോയ ജീവനായിരി
ആ അല്ല കുട്ടികൾക്കൊക്കെ അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആയാണെ
അത് അതിന് മസാല മസാലയുടെ ആ ഒരു ടേസ്റ്റ് അല്ലയോ അല്ലാതെന്തുകൊണ്ട് നമ്മൾ അത് മാത്രം ഇട്ടുണ്ടാക്കി കൊടുക്കട്ടെ വേണ്ടല്ലോ അതുപോലെന്നെ അതില് വെജിറ്റബിൾ ഒ ക്കിടുമ്പോ ക്യാരറ്റ് ഒക്കെ കാണണം പറക്കി വെക്കുന്നത്
ആ കൊടലിന് കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ട്ണ്ട് ആ ഉ അങ്ങനെ
ഉം അതാ അവർക്ക് അതൊക്കെ മതിയല്ലേ ഏ.. നമ്മള് വീട്ടില് ദേഷ്യം - ന്ന ഉണ്ടാക്കി കൊടുക്കുന്ന അതിനവർക്ക് ടേസ്റ്റ് കാണത്തില്ല പുറത്ത് വെഷം അടിച്ച സാധനങ്ങൾ മതി
ആ ഇവിടെ അതെ ഇപ്പൊ രണ്ട് കുട്ടികളുണ്ടെ അവര് ഏഹ് ഉച്ചക്ക് ചോറുണ്ണാൻ നേരത്തെ അവർക്ക് വല്ല പലഹാരമോ എന്തെങ്കലുമൊക്കെ മതി അതേപോലെ രാവിലെ ചായക്ക് കടി എന്തേലുമൊക്കെ ദോശ ഇഡലി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോ അതെ അവർക്ക് വേറെ ചിപ്സോ അങ്ങനെ ക്കെ വേണ്ടുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ പറയേ ഇത് വേശ - പ്പിന്റെ കാരണല്ലേ അതത് കഴിക്കുള്ള ഒരു കൊതി കാരണാണ്ന്ന് ക്കെ ഞാൻ പറയും പക്ഷെ ഞാനങ്ങനെ കൊടുക്കില്ല കേട്ടോ ഞാൻ അതന്നെ കഴിക്കണം അത് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങട്- കൊണ്ടോവാ അങ്ങട് കൊണ്ടോവാ അതൊക്കട് പറഞ്ഞ്
മ് ഹ് ഹ് ഇവിടെ പക്ഷേ ഉണ്ട ആഹാ ഇവിടെ പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഈ തലേന്നത്തെ ചോറ് വെള്ളം ഒഴിച്ചിടത്തില്ലയോ പഴകഞ്ഞി ആയിട്ട് അതൊക്കെ ഭയ അതൊക്കെ കഴ്- മോൻ
അതെ പക്ഷെ ഇവിടെ വെള്ളം കുഴൽ- കേണറിലത്തെ വെള്ളാവ് കാരണെ അത്- ചോറ് വെച്ച് കഴിഞ് കഴിഞ്ഞാൽ ആക അങ്ങട് വലയുവേ രാത്രി തന്നെ ആകെ കേടുവന്ന പോലും ആകും ആ പിന്നെ രാവിലത്തേക്ക് പറ്റില്ലേ നമ്മള് സാധാണ നമ്മടെ കെണ കെണ ച്ചത്തെ വെള്ളൊക്കൊണെങ്കില് പറ്റും ഇത്
ആ ഇത് ആ ഹ ഹ ഒരു ദിവസേ ചോറുപ
ആഹ് പറ്റുള്ളൂ ഒരു നേരെേ പറ്റുള്ളൂ കാരണം രാവിലെ നേരത്തെ വെ വെക്കണതല്ലേ ഒരു ആറു മണി ആകുമ്പഴ്ത്തേനും വെക്കണതാണ് അപ്പൊ ഒരു ന ആ ഉച്ചക്കൊരു നാ ഉച്ച കഴിഞ്ഞ് ഒരു നാലു മണിയൊക്കെ ആകുമ്പഴ്ത്തെനും ആക അങ്ങട് കേടു വന്നിട്ടുണ്ടാവും
പിന്നെ രാത്രി എന്ത് ചെയ്യും
ക്കും
അയ്യോ അപ്പൊ എങ്കി പിന്നെ രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് വെച്ചൂടേ നമ എന്തായാലും ഉച്ചക്കല്ലേ കഴിക്കത്തുള്ളൂ
അല്ല ഏട്ടന്മാരൊക്കെ ദൂരൊക്കെയ പണിക്ക് പോവെ അപ്പൊ അവർ ക്ക് കൊണ്ട് പോകുമ്പഴ്ത്തനും രാവിലെ എട്ടര ആവുമ്പോഴത്തെന് ആവണേ അവര് കൊണ്ടു പോവും ആ അവരൊന്നും പുറത്തിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിലേ വയറിന് കംപ്ലയിൻന്റ് ള്ള ആളുകളാ
ആഹ് ഹ ഹ മഴ ആണല്ലേ ഹ ഹ ആ മഴയൊക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടു നേരം തീ കത്തിക്കണം
ആ അല്ല അടുപ്പത്തു ആ വിറകിന് നല്ല ബുദ്ധിമുട്ടാ കാരണം രണ്ടു നേ രം വിറകടുപ്പിലാണ് ചോറ് വെക്ക ഗ്യാസ് പിന്നെപ്പൊ ഇപ്പൊ കിട്ടല്ല്യാന്നൊക്ക പറയാൻ കാരണം കറി ചോറായി കഴിഞ്ഞാൽ അതിന്റെ മുകളി തന്നെ കറികളൊക്കെ വെക്കും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോണത് കാരണം ഗ്യാസും കിട്ടാണ്ടായി കഴിഞ്ഞാ വെറകും ഇല്ലെങ്കിൽ പണിയല്ലേ വിറക് പിന്നെ എല്ലാ മാസവും ഇറക്ക ഒക്കെ ചെയ്യ പക്ഷെ അവിടെ ആ ആ സൈഡില് വിറകും കി തലി വിറക് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണത് തന്നെ വലിയ കുറ്റിക്കെല്ലീ ഈ എന്താ പറയ്യ കഴ്ക്കോലിന്റെ ഒക്കെ വല്യ ണ്ടല്ലോ അങ്ങനത്തെ ആ അതൊക്കെ കിട്ടാനുള്ളത് അതും പിന്നെ കൊണ്ട് വന്നിട്ട് പിന്നെയും കൊത്തിപ്പൊളിക്കണം വേറെ ആളെ വെച്ചിട്ട് കൊത്തിപ്പൊളിക്കണം അങ്ങനെയൊക്കെ റബ്ബറിന്റെ വിറക് അത്യാവശ്യം ഒന്നുകൂടിനല്ലതാ
ആ ഹഹ ഹാ
ത്തി കേറി
ആ ആ ആ എളുപ്പവുണ്ട് നമ്മള് ഒന്ന് വെച്ചിട്ട് പോയാ ഇരുന്നങ് നീക്കി വെച്ചാ മതില
അതെ അതെ നല്ല പെട്ടെന്ന് കത്തിപ്പിടിക്കയും ചെയ്യും മറ്റേ വലിയ വിറക്കൊക്കെ ആവുമ്പോഴേ കത്തിപിടിക്ക് നും പണിയാണെ ഓലക്കുടി ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ പേപ്പറൊക്കെ ഇട്ടകത്തിക്കണത് പേപ്പറൊന്നും ശരിക്കട്ട് കത്തിക്കാൻ പാടില്ല പക്ഷെ അതേ ഉള്ളേ ആ അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് അതെ ഞങ്ങടെ വീടിന്റെ ഭാഗത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട് അപ്പൊ അവിടെക്കെ പണ്ട് കാല ഞങ്ങള്എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് ഒരു ഓർമ്മയാണ് കേട്ടോ പണ്ട് കാലത്ത് ഞങ്ങളിങ്ങനെ പോവും അമ്മക്കെ ഇങ്ങനെ റബ്ബറിന്റെ വിറകൊക്കെ ഇങ്ങനെ ആക്കും ഇങ്ങനെ പൊട്ടി വീഴണതാട്ട് ട്ടോമ്മ പൊട്ടിക്കല്ല റബറിന്റെ വിറക് വലിയ മരങ്ങളല്ലേ അപ്പ അതിന്റെ മുകളിൽ പൊട്ടിപൊട്ടി ഇങ്ങന വീഴും അപ്പൊ അത് ചുള്ളി വിറകുകളും അല്ലി വലിയ വിറകുകളൊക്കെണ്ടാവും അതാക്കും പിന്നെ തൊണ്ട് ഉണ്ടാവും അതിനൊ ഒരു കായ ഉണ്ടല്ലോ റബ്ബർ കായ അതിങ്ങനെ പൊട്ടും ആഹ് അത് പൊട്
അത് ഉണക്കി ആഹ് ആഹ് ആഹ് ആഹ്
ത്തിൻ്റെ മോളിൽ നിന്നിട്ട് അതിങ്ങനെ പൊട്ടി തെറിക്കും നമ്മളിങ്ങനെ പറക്കണതിന്റെ ഇടൽ കാണ അങ്ങെ പൊട്ടി മേത്തിക്കൊക്കെ കഴും നമ്മള ആ കായെ പറക്കാന പോട്ടെ അയിന്റെുള്ളിലൊരു സായ ഉണ്ടാവും അത്ങ്ങെരച്ചിരച്ച് കളിക്കും
ആ എനിക്ക് ആ ചൂട് വരുവല്ലയോ ആ
ച്ചുരച്ച് ആരേലും മേത്തങ്ങട്ട് കൊണ്ടോയി
ആ എനിക്ക് മനസ്സിലായി പക്ഷെ അത് വണ്ടല്ലോ പക്ഷെ അതുണ്ടല്ലോ തീ ഇരിക്കാൻ നല്ലേല്ലയോ നമ്മള് പൊട്ട നമ്മൾ ഈ തീക ത്തിക്ക്ന്നതിനകത്തെ വിറക് ന്റെ കൂടെ അത് ഇടുമ്പോ നല്ലേല നല്ലതെല്ലാം എരിഞ്ഞു മാറി ഉണങ്ങി എരിയുമ്പോ
ആ നല്ലോണം കത്തും ചെയ്യും അത് ക ത്തിലാക്കും അങ്ങനെയൊക്കെയായിരുന്നു അല്ല ആ ഒരു ഇതില ക്കെ നല്ല വിറകിന് കൊഴപ്പ ഇണ്ടായിരുന്നില്ലന്നാ പറയണത്
ആണല്ലേ ആ ഇപ്പ എല്ലാത്തിനും ക്ഷാമ ആ
കും
അതെന്താന്ന് വെച്ചാ എല്ലാരും മരം എല്ലാം വെട്ടി ഇപ്പ ഇവിടെ നിൽക്കുന്ന മരം എന്റെ വീട്ടിൽ തന്നൊണെങ്കിൽ നാല് തെങ്ങ് ആകപ്പാടുള്ളെ ആ അന്ന പോലെല്ല വി ട്ടിലോ അപ്പ നമ്മളെ കാശ് കൊടുത്ത് മേടി പിന്നെ എല്ലാരും ഇപ്പം വേ അത് എന്തുവാ മറ്റേ ഗ്യാസും ഇഞ്ചെക്ഷൻ കുക്കർ ഒക്കെല്ലേ
ആ പക്ഷെ ഇൻഡക്ഷൻ കുക്ക് ആണെങ്കിൽ എന്താ കൊഴപ്പന്ന് വച്ചിട്ടാ പെട്ടെന്ന് കറണ്ട് ബില്ല് കൂടും ഇന്റെ കഷൂ നല്ലോ ആ ഇല്ലല്ലെ പക്ഷെ അവിടെ വീട്ടിലിണ്ടായിരുന്നേ അത് കേടു വന്നു അപ്പൊ ഒരു സമാധാനന്ന് അല്ലെ ഗ്യാസൊക്കെ പെ പെട്ടെന്ന് നമ്മള് അറിയാം നമ്മളിങ്ങനെ വിചാരിക്കാത്ത സമയത്തൊക്കെ പെട്ടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ നമക്ക് ഉപകാരാണ്
ആ ഉപകാരംമാണ് ശരിയാ ഉം ഹ ഹ മാത്രല്ല നമ്മൾ ഈ ഗ്യ ഗ്യാസ് ഇപ്പ ഈ ഉള്ളടയ്ക്ക് മറ്റേ യുദ്ധമൊക്കെ വന്നപ്പം വിലയൊക്കെ കൂടി കിട്ടാതെ കിരുന്ന സമയത്ത് അതുള്ളവർക്ക്
അതെ നല്ലതാരുന്നു ആ പക്ഷെ ഞങ്ങ ഇക്ക അങ്ങനെ കൽ ഞങ്ങടെ എല്ലാരും കല്യാണം കഴഞ്ഞതി മുന്നേക്ക അവടെ അമ്മ അങ്ങനെ പറുന്നതൊക്കെ മുന്നൂ രൂപ അഞ്ഞൂ രൂപ അങ്ങനെയൊക്കെ കറണ്ട്ബിൽ ഉണ്ടാവന്നള്ളൂന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങൾഇങ്ങനെ പ്രസവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലുംഅതുപലെ കല്യാ കഴഞ്ഞാലക്കെ നമ്മള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് അങ്ങനെ ഒക്കെ കൊണ്ടുവരി- അപ്പോ ഏടത്തി അമ്മയ്ക്ക് ഇങ്ങനെ- ഫ്രിഡ്ജ കൊടന്നത് എനിക്ക് വാഷിംഗ് മെഷീൻ കൊടന്നത് അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കല്ലേ അപ്പൊ രണ്ടായിരം മൂവായിരംരോ ക്കെ- കറണ്ട് ബില്ല് വരുന്ന അപ്പം അമ്മ പറയാ- എത്ര ഇരുന്നൂറും മുന്നൂറും വന്ന കൊടുത്തപ്പ രണ്ടായിരം മൂവായിരം ഒക്കെ വരണേ കൊറെ ഇങ്ങനെ അല്ല നമുക്ക് അത്രയും പണി ഭാരം കുറവാണ്
അതെ അതെ അന്ന ആള് ആ- ആളുമില്ലായിരുന്നല്ലോ അധികം ഉപയോഗിക്കാൻ കരണ്ട് ആളുംകൂടി അത് - ആവശ്യങ്ങളും കൂടി
അതെ പിന്നെ ഫാനും രാവിലെ മുതൽ ഇവരന്ന അങ്ങനെ ഫാൻ അങ്ങനെ ഉപയോഗിക്കത്ത രാത് ഉണ്ടായിരുന്ന മതി അങ്ങനെ തണവള്ളവരാ അ അതായത് ഉഷ്ണക്കാലത്ത് നല്ല അങ്ങനെ ഫാന അങ്ങനെ വെല്ലാണ്ടത ആക്കില്ലന്ന പറയാണ ഇവിടെ കുട്ടികളൊക്കെ അതിനു ശേഷം എല്ലാവർക്കും ക്കും രണ്ടും മൂന്നും ഫാൻ ഉണ്ടായാലും സന്തോഷമാണ് പറഞ്ഞില്ലിയേ അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഫോണും ലാപ്ടോപ്പും മൊക്കങ്ങൾ വന്നപ്പോഴേ ആകങ്ങട് കറണ്ട് ബിലിനൊക്കെ കൂടുതലായി വയ്യാ
പണ്ട് കാലത്തെ കൂ തല്ലല്ലോ അന്ന് ഇലക്ട്രോണിക് സാധങ്ങളൊക്കെ കുറവല്ലായിരുന്നു ഇപ്പം അതില്ലാത്ത വീടുകളുണ്ടോ ഒരു വീട്ടിൽ തന്നെ കാണും നാലുംഅഞ്ചും ടച്ച് ഫോൺ
ആ ഞാനിന്റെ ചെറുപ്പത്തിലൊന്നും ഒരു സ്വിച്ച് ഫോൺ പോലും ലും ഞാൻ കണ്ടിട്ടില്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനി ക്കൊരു ഫോണ് കിട്ടിയിട്ടുണ്ടന്ന് തോന്നുന്നു പക്ഷെ പെത്തെന്മാർക് മക്കൾക്ക് ജനിച്ചു വീഴുമ്പോ തന്നെ ഫോണാ
അതാ നമ്മളെക്കാട്ടിലും എല്ലാം അവർക്കറിയാം നമ്മളെക്കാട്ടി അവർക്കറിയാം നല്ല പണികളൊക്കെന്നുള്ളതാ
ആ അല്ലെ ഫോണ്
ഫോണില് അവര്
ഇച്ചിരി ഡെവലപ്പ് ആവണേ നല്ലതാണ് പക്ഷെ കണ്ണിനും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്
ആ ഉണ്ടാവല്ലോ കണ്ണ് എന്തുവാ നമ്മള് ഫോണി ആണ് ഫോണിൽ നോക്കിയിരുന്നാ വിളി ച്ചാ പോലും അറിയ ത്തില്ലന്നൊള്ളതാ അത്രക്ക് അതില് ശ്രദ്ധയാ
ആ പിന്നെ ഈ ഒറക്കത്തിലങ്ങനെ കാണിക്കുമ്പോളാണ് കൈകൊണ്ടും കാലോണ്ടൊക്കെ ങ്ങനെ കാണിക്കൂല്ലോ
ഉം ഉം എന്നി ആണാണ് എന്നെങ്കിൽ ശരിയെ ഞാൻ വിളിക്കാവേ ആ ഓക്കെ ഓക്കെ